ആഹ്, എന്തൊക്കെ വർത്താനം?
നല്ല വർത്താനം. സുഖം ഇങ്ങനെ പോണ്. അവെടെ മഴണ്ടോ?
ഇവെടാ മഴയൊന്നും ഇല്ല. ഞങ്ങള് വീട്ടിലില്ല്യായ്ന്നു ഇപ്പൊ വൈകുന്നേരം ത്തിത് അവെടെ മയയൊന്നും കാണുന്നില്ല. പോയോട്ത്തിലും മയയൊന്നും ഉണ്ടായില്ല രണ്ടൂസ്ത്തേയ്ക്ക്. നല്ല വെയിലാണ്. അവ്ടെയോ?
ആഹ് അയ് ശെരി.
ആഹ്, അവെടെ മഴണ്ടോ?
ആഹ്, ഇവിടെന്ന് രാ ആഹ് ഉ ഉച്ചക്ക് ശേഷം ചെറ്ങ്ങനെ. പിന്നെ ന്നാലും. ഇന്നല്ത്തെ ത്രെ പ്രശ്നല്ലേനി. ഇന്ന് കൊറേ ക്കെ നല്ല കാലാവസ്ഥേനി. ഏഹ് ഫുഡെക്കെ ആയോ രാത്രികൽത്തേക്ക്ള്ളേ?
ഫുഡ് ഞങ്ങള് ഉച്ചക്ക് വൈകുന്നേരാ ഫുഡ് കഴിച്ചത് ഉച്ചക്കത്തെ. ഞങ്ങള് വീട്ടിലില്ലായിന്നു അർഞ്ഞല്ലോ ഞങ്ങള് വീട്ടിലില്ലായിരുന്നു. ഇന്ന് മേ തിര് ഇന്നലെ മിനിഞ്ഞാന്ന് എർണാകൊൾത്ത് പോയ തേര് രുന്നു. അപ്പൊ ഇന്ന് തിരിച്ച് വന്നതാ. അപ്പൊ വൈകുന്നേരം മൂന്ന് മണിയായിക്കും ഇവെടെ വന്ന് ട്രെയിൻലെറങ്ങുമ്പോ. അപ്പ എറങ്ങി. അങ്ങനെ വന്ന് കഴി ച്ച് അവ ബാക്കി വന്നത് ഞങ്ങെള് പാർസൽലാക്കിട്ടും കൊണ്ടുവന്നു.
ആഹ് ആഹ്
കു ആണുങ്ങൾ ആരുല്ല. ഞാനും ഇത്താത്തയും മക്കളും മാത്രള്ളു ഇവെടെ. അപ്പൊ ആഹ് അപ്പ പിന്നെ അത് മതീന്ന് പറഞ്ഞ്. ഞാ പറഞ്ഞ് രാത്രി ഒന്നും വെക്കെണയൊന്നും വേണ്ട. നമുക്ക് ഉള്ളത് കൊണ്ട് കുട്ടികക്ക് വേണേ ഇത് കൊടുക്ക്. ക്കാന്ന് പറഞ്ഞ്. അപ്പൊ ആവൺഹ് അതോണ്ടെന്നെ. അത് മതീന്ന് പറഞ്ഞ്. കാരണം വൈകുന്നേരം കഴിച്ചൊണ്ട് വിശപ്പില്ല. ചൂടായതുകൊണ്ട് ദാഹമാ കൂടുതല്. ബിരിയാണി കൂടെ കഴിച്ചാ പിന്നെ പറയും വാണ്ടാലോ.
ആഹ് ചൂടോ മഴയില്യാ.
ഇല്ല മഴ ഉണ്ടായിട്ടേട്ടില്ല. ഞങ്ങെളിപ്പം മിനിഞ്ഞാന്ന് ശനിയാഴ്ച ഉണ്ടെന്ന് മദ്രസയും വിട്ടിട്ട് പോയതാണ്. ഇവെടുന്ന് പോമ്പോ മഴ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ട്രെയിൻ കേറിയേരം മൊതല് തന്നെ. ആ ട്രെയിന് കേറിയടം മൊതല് പിന്നെ മഴയില്ല. ആ അതെയോ.
നല്ല മഴയായിന്ന്. പിന്നെ ഇന്ന് കൊറെച്ച് ഏഹ്. ഇന്ന് കൊറെച്ചൊരു സമാധാനണ്ട്. പിന്നെ പ്പനിയിപ്പ രാത്രി ഫുഡൊന്നും വേണ്ടാ?
വേണ്ടാ നിണ്ട് ബിരിയാണിണ്ട്. അതെ ബിരിയാണി ഉണ്ട്. വേണങ്കിൽ അത് ചൂടാക്കി കഴിക്ക്. ലേശം കട്ടൻ ചായയും കുടിക്കും. പിന്നെ രാവിലെ മതി. ദ ഉം അതെ. ആഹ് രണ്ടു ദിവസായിട്ട് ഒറക്കുവും ശരിയായില്ല. രണ്ട് മൂന്ന് ദിവസായിട്ട്. കുട്ടികൾ ഞങ്ങെള് ആഹ് പോക്കായതുകൊണ്ട് പിന്നെ ഉറക്കുവും ശരിയായില്ല. അപ്പം നല്ല ഉറക്കവും ഒണ്ട്. അങ്ങ് ഉറങ്ങി തീർക്കണം. ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ പേടിക്കാനില്ലാലോ.
ആഹ് അതില്യാ. പിന്നെ ഒന്ന് നോക്ക ണ്ട കെടന്നാ മതിയല്ലോ.
രാത്രിക്കത്തെ
ഓ അതൊക്കുച്ചക്ക് വെച്ചപ്പം കൂട്ടത്ത് തന്നെ അതൊക്കായി ഇനിയിപ്പെന്തെങ്കിലും കറി എന്തെങ്കിലും ആഹ് ചോറെന്നെ രാത്രിം ചോറ് ഉച്ചക്കും ചോറെന്നെ പിന്നെ ചോറില്ലെങ്കില് വേറെന്തെങ്കിലും കാക്കി കയിക്കും ഉം
അപ്പൊ ചപ്പാത്തി വേണം അങ്ങനൊന്നുല്ലെ ആര്ക്കും?
ഏ ഏഹ് അങ്ങനൊന്നുല്ല ചപ്പാത്തി അ എല്ലാർക്കും ചോറും കറിയും തന്നെ പിന്നെ മക്കളൊക്കെ ചെൽ ഇപ്പ വൈകുന്നേരം സ്കൂള്ട്ടൊക്കെ വന്ന് ഓരെന്തേ കഴിച്ചാ പിന്നെ ഓര്ക്കൊന്നും വേണ്ട പിന്നെ
ഒന്നും ആഹ് വൈകുന്നേരം കഴിച്ചയ്ഞ്ഞാ പിന്നെ ഒന്നും കയ്ക്കീല്ലാലോ
ഏഹ് പിന്നെന്തേ ലഘു ആയത്
ഉം അതെ
ഇപ്പയ്ന് ആദ്യത്തെ പോലെ ആർക്കും രാത്രി ഭക്ഷണം നിർബന്ധൊന്നുല്ലല്ലോ
ഉം ഇല്ല വൈകുന്നേരം കഴിച്ചയ്ഞ്ഞാ പിന്നെ കുട്ടികളും കഴിക്കാൻ നിക്കൂല
ആഹ് ഉച്ചക്കാണ്പ്പൊ കാര്യായിട്ട് എന്തെങ്കിലും കിട്ടണ്ടേ
അതെ ആഹ് അതെ ഉച്ചക്കെന്തെങ്കിലും നല്ല ഫുഡ് കയിക്കാൻ കിട്ടണം ആഹ് അയ് ആഹ് അത് കഴിഞ്ഞാപ്പിന്നെ. അതെ ഉം. എനിക്ക് പിന്നെ രാത്രി ചോറ് കഴിക്കുന്നത്ഷ്ടല്ല
ആഹ് എന്നിട്ടെന്താ കഴിക്കാ
ഞാന് ഇന്റെ വീട്ടിലൊക്കാണെങ്കി ഞാൻ ചപ്പാത്തി ആക്കീട്ട് കഴിക്കായ്യ ഇന്റെ വീട്ടിലർഞ ഞാൻ ഹസ്ബൻഡ് ഞാനു ഹസ് ബൻഡും നിക്കുമ്പോ ഞങ്ങള് മാത്രാണ് താമസിക്കുന്നത് അപ്പൊ അവിടേണെങ്കില് ഉം ഞാന് ചപ്പാത്തി തന്നെ ഉണ്ടാക്ക ഇല്ലെങ്കി പിന്നെ ഒന്നും കഴിക്കാണ്ട് കെടക്കും അല്ലെങ്കി ചപ്പാത്തി തന്നെ ചോറ്ണ്ടാക്കല് ചോറുച്ചക്ക് ആഹ് ഉച്ചക്ക് മാത്രം അഥവാ മടിയൊക്കെള്ള ദിവസാണ്ന്ന്ണ്ടെങ്കില് ചെപ്പം ചോറ് തന്നെ കയിക്കും ഇല്ലെങ്കില് ക വേണ്ട കഴിക്കാത്ത പോലങ്ങ് കെടന്നുറങ്ങും വെശ് പ്പില്ലാത്ത പോലങ്ങ് കെട്ന്നൊർങ്ങും ചലപ്പൊ ഉം ചോറ് അല്ലെ പിന്നെ നല്ല അടിപൊളി കറിം പൊരിച്ചതും കരിച്ച അങ്ങനൊ ഒണെന്നാ പിന്നെ കൊയ്പ്പല്ല ആഹ് അങ്ങനൊക്കെണ്ടെങ്കി കൊയ്പ്പല്ല മറ്റേ ഈ ഉച്ചക്കച്ചോറു മീന്റെ കറി മാത്രൊക്കെ ആവുമ്പോ രാത്രി അത് ഉച്ചക്കും അത് ഒരിൻ്ററസ്റ്റ് ഇണ്ടാവൂല ബിരിയാണി മന്തി അങ്ങൻത്തൊക്കെ ഇഷ്ടാട്ടോ രാത്രിയാണേലും പകലാണെങ്കിലും ഒക്കെ കഴിക്കും
ആഹ് ശരി
അ അയ്ന് പ്രത്യേകിച്ച് സമയും കാലൊന്നും വാണ്ട അതേത് സമയും കയിക്കും ഉം പിന്നെ സ്പെഷ്യലൊക്കെണ്ടാക്കോ ഇങ്ങള്
ആഹ് സ്പെഷ്യലൊക്കെണ്ടാക്കും ബിരിയാണിണ്ടാക്കും മന്തിണ്ടാക്കും അതൊക്കെണ്ടാക്കും അതൊക്കെട്ക്ക് എട്ക്കെട്ക്കത് വേണല്ലോ
അതെ ആഹ് ഉണ്ടാക്കൂലെ അപ്പെട്ക്കെട്ക്ക്
ഓഹ് എട്ക്കെട്ക്കത്ണ്ടാക്കും അതൊക്കെ മക്ക് ഭയ്ങ്കര താല്പര്യാണ് പക്ഷെനിക്ക് അയ്നോടൊന്നും വല്ല്യ താല്പര്യല്ലട്ടോ ഇക്ക് നല്ല സാദാ ചോറ് സാദാ ചോറ് അയ്ന് നല്ല നല്ല കറികളും ഇൻക്കേറ്റും ഇഷ്ടതാ അയ്ന് ഒരുപാട് കറിണ്ടായ അത്രിം നന്ന് എല്ലത്തിരീച്ചെങ്ങനെ തൊടാന്
എനിക്ക് ഉം എനിക്ക് പൊർത്ത്ത്തെ ഫുഡ് ഭയ്ങ്കരഷ് ടാണ് എങ്കിലും സാധാ ചോറ് ഇഷ്ടല്ലാന്നല്ല സാദാച്ചോറ് ഈ ചെറിയ കുഞ്ഞരില്ലെ പൊന്നരി അതൊ ക്കെ കൂടുതല്ഷ്ടം എല്ലാ അര്യൊന്നും ഇഷ് ടല്ല പിന്നെങ്ങനെ ഒണങ്ങിയ ചോറായിരിക്കണം അയ്ന് നല്ല വറ്റി ച്ച കറി അല്ലെങ്കി തൊട്ട് കൂട്ടാൻ മാത്രള്ള കറികള് നല്ല ടേസ്റ്റ് നല്ല ഇൻക് ഭയ്ങ്കര എരുഷ്ടാണ് ഭയ്ങ്കരെരു എത്ര എരി കൂടുന്ന അത്രയും ഇഷ്ടാണ് അപ്പൊ അങ്ങനെത്ര നല്ല പുളി ഇല്ല പുളി ഞാൻ കൂടു ന്റെ ഹസ്ബന്റിന് എരി പറ്റൂല അപ്പ പിന്നെ ഞാന് പാ കത്തിന് എരിവാ ഇട ചിലപ്പോ ഞാന് മൂപ്പർക്ക് തേങ്ങ അരചു കൊടുക്കൂ ലേശോ വേറെ ഞാൻ ഞങ്ങൾ രണ്ടാൾ മാത്ര ഉണ്ടാവ ഞങ്ങൾ ണ്ടാൾ മാത്രമാണ് അപ്പൊ ഞങ്ങക്ക് രണ്ടു ദിവസത്തേക്ക് ഒരു കറിയന്ന മതി അപ്പൊ.. ഇല്ല കുട്ടികള് ഇല്ല അപ്പൊ പിന്നെ ഞാന് ലേശം വേറൊരു ചട്ടിയിലേക്ക് മുളകറിയാക്കി എന്നിട്ടത് മാറ്റിയിട്ട് അതിലേക്ക് തേങ്ങയോ അല്ല തേങ്ങാപ്പാലോ ഒഴിച്ചിട്ട് വെച്ചു കൊടുക്കും ഞാൻ മുളകിട്ടത് എത്ര കൂട്ടാൻ പറ്റുന്ന അത്ര ഇഷ്ട ഭയങ്കര ഇഷ്ട എരിവ് അയ്ലേക്ക് പിന്നെ മീൻ പൊരിച്ച അല്ലെങ്കിൽ ഇറച്ചി പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ചെറുപയറാണ് അതൊക്കെയാണെങ്കിൽ അതൊക്കെ ആവുമ്പോ ഒന്നും കൂടെ
ആഹ് അത് ശരി ഞാൻ ചെറുപയറും വൻപയറും ഒക്കെ പക്ഷെ ചെറുപയറിനോട് നിക്ക് വലിയ താല്പര്യംല്ല ക്ക് മുതിരയക്കെ ഇഷ്ട മുതിര
ഏഹ് മുതിര എന്താക്കീട്ട്?
മുതിര ഉപ്പേരി പോലെ ആക്കി വറവിടും ചോന്നമുളകും കടുകും ഒക്കെ പൊട്ടിച്ച്
ഏഹ് ഞാൻ ഇതുവരെ ആക്കി നോക്കിയില്ല
ആഹ അങ്ങനെ ആക്കും ഏഹ് കടലേം ഇഷ്ടാണ് അങ്ങനെ വറവിട്ടാല് എടുത്ത് കഴിക്കാനൊക്കെ ഇഷ്ടാ അല്ല അമ്മള് കറിക്കടല ആഹ അത് അങ്ങനെ വറവിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടാ
ഏഹ് ചായക്കാണോ അല്ലെങ്കിൽ ചോറിനോ
അല്ല ചോർനെന്നെ ഇഷ്ടാ
ഏഹ്
സാധാ പോലെ ഇങ്ങനെ എടുത്ത് കടുകും ചെ ചോന്നമുളകും ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് വറവ് ഇടും
ഏഹ് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കുംല്ലെ എരുവൊക്കെ ഇട്ടിട്ടാക്കുമ്പോ
ആഹ അപ്പൊ അത് ഇനിക്കിഷ്ടാ പക്ഷെ ഈ ചെറുപയറ് ഇനിക്ക് വല്യ താല്പര്യമില്ല ഇടക്കൊക്കെ കഴിക്കാന്നല്ലാണ്ട് വല്യ താല്പര്യല്ല
ഇനിക്ക്ന്നാ ചെറുപയർ ദിവസം മൂന്ന് നാല് നേരം കിട്ട്യാലും ഭയങ്കര ഇഷ്ട ചെറുപയർ അത് വെക്ക്ന്ന പോലെ വെക്കണം ഇന്നാലേ അത്രശം ഞാൻ വെക്കും വറ്റിച്ചു വെക്കും നല്ലോണം എരും ഇടും ഇന്നിട്ട് ഞാന് വീട്ടിലൊക്കെ ഇള്ളപ്പോ ഇവലെ രണ്ടോ മൂന്നോ മൊളകാ ഇടാ അപ്പൊ ഞാൻ എന്തെയ്യച്ചാ കൊറേ മൊളകിടും ഇന്നിട്ട് വെന്തേന്റെശം ആരും കാണാണ്ടെ അയിന്ന് മുളകൊക്കെ ഊറ്റിട്ട് ഇടുത്ത് എറിയും അപ്പത്തേക്ക് എരുവൊക്കെ അയില് പിടിച്ച് മുളകൊക്കെ അലിയുല്ലോ ആഹ് കണ്ടാ ച്ചി കണ്ടാ ചീത്തറിയും അഥവാ കാലക്കേടിനു എരു കൂടിയാല് ഓള് കൊറേ മുളക് ഇട്ട്ന്ന് പറഞ്ഞ് ചീത്തറിയും അപ്പൊ മുളക് മെല്ലെനെ ഇടുത്ത് ചാടി കഴിഞ്ഞാല് ആഹ് മുള മുളക് മെല്ലെനെ എടുത്ത് ചാടി കഴിഞ്ഞാ പിന്നെ അറിയൂലാലോ ഇത്ര മുളക് ഇട്ട്ക്ക്ന്നുള്ളത് അതിന് വേണ്ടി മുളകങ്ങ് ഇടുത്ത് ചാടും ഞാൻ അത്രക്ക് ഭയങ്കര അത് വെള്ളം കുറച്ച് വെച്ചിട്ട് മധുരത്ര ഇഷ്ടല്ല
ഇഷ്ടല്യ
ഉം ഉം മധുരത്ര ഇഷ്ടല്ല എരു ഭയങ്കര ഇഷ്ട എരു പിന്നെ കല്യാണം കഴിഞ്ഞെന്റെശം എരു ഒക്കെ ഇപ്പോ കൂട്ടുമ്പോ ചെറുതായിട്ട് വയറ് പൊകയും കാരണം ആടെ എരു അധികം വെക്കൂല ഓല് ഓർക്ക് തീരെ എരു പറ്റൂല ഓല് അധികം തേങ്ങ അരച്ച കറിയാ അവിടെ
അപ്പൊ ഇങ്ങക്കാ ഭക്ഷണം കഴിക്കുമ്പോ എന്തോ ഒരു ഇടങ്ങറല്ലേനൊ ഫസ്റ്റ്ലൊക്കെ
ഞമ്മുക്കൊന്നും ചെയ്യാൻ പറ്റൂല്ലല്ലോ കിട്ടുന്ന തിന്നും ഞാനതെന്നെ ഇണ്ടാക്കും പിന്നെ നമ്മള് പിന്നെ ഞാന് ആരും കാണാണ്ട് ചീന മുളക്കൊക്കെ ഇണ്ടേ അതെടുത്ത്ട്ട് ഒടച്ച് തിന്നും അങ്ങനെ ചെയ്യും കാണാണ്ട് അപ്പൊ അത്ങ്ങനെ കിട്ടുന്നത് അധികം എരു കഴിക്കണ്ടാന്ന് പറയും മുളകറിയക്കെ ഇണ്ടാക്കി ഇണ്ടേ ഞാൻ കൊറേ കയിക്കും കൊറേ ഒയിക്കും കറി അപ്പൊ അധികം എരു കൂട്ടണ്ടാറിയും ഞമ്മക്കന്ന് ഞമ്മളെ വീട്ട്ന്ന് പറയുന്ന പോലെ പറയാൻ പറ്റൂലാലോ അത്‌ പിന്നെ ഇങ്ങനെ കഴിക്കും അയിന്റെ ശേഷം പൊരേൽ വന്നാല് പോരേല് എരു കൂടു കൂടുതൽ തന്നെ കറിക്കിണ്ടാവ ഞാന് വെ ക്കുമ്പളാ കൂടുതൽ എരുണ്ടാവ ഇന്നാലും ലേശം എരുണ്ടാവും പൊരേല് അപ്പൊ ലേശ എരു കൂട്ടുമ്പോ തന്നെ വയറിന് ചെറിയ പൊകച്ചിലാ ഇന്നാലും ഞാൻ നിർത്തൂല നല്ല എരു കൂട്ടിട്ടെന്നെ കേട്ടാ
ഏഹ് പുണ്ണ് ഇൻക് വേഗം പുണ്ണ് വെരും
ആണോ ഇൻക് പിന്നെ അങ്ങനത്തെ കൊഴപ്പല്ല അത് ഞമ്മക്ക് ചെറുപ്പം മുതലേ ശീലിച്ചിട്ടാണ് ഞമ്മളെ വീട്ടിലൊക്കെ ആദ്യേ അങ്ങനേനു ഇപ്പഴാണ് ഒക്കെ കൊറവാക്കിയതെരു ക്കേ ആഹ് ഇപ്പോ വേരുവന്നതികാര്ക്കും പറ്റൂല അദ്യൊക്കെ ഏരുട്ടിട്ട്ള്ള വയങ്കരെ ഏരുവുള്ള കറിയേന്നു
ആഹ് ചായ രാവിലെ ചായക്കൊക്കെ അപ്പൊ എന്താക്ക
രാവിലെ ചായക്ക് ചെറു ദോശ അങ്ങൻത്തെന്തായിന് ചെറുപയറ് ഉം ചെറുപയറ് അല്ലെങ്കി കടല അങ്ങനെക്കെണ് ആഹ് അത് ചെറുപയറ് ഞാന് ണ്ടെങ്കി ചെറുപയറെന്നെ കൂടുതല് റ്റോഷ്റ്റ്ണ്ടാക്കാന് അതെല്ലാകോൽത്തില്ണ്ടാ ക്യാൽ ഞാൻണ്ടാക്കിറ്റ് വേങ്ങെട്ത്ത്ക്കായ്യ കൊർച്ച് തോനെ ട്ത്തങ് വക്കു ഒരു ഉച്ചക്കും രാത്രിക്കെകക്കെ വാണ്ടിറ്റ് അത് ഒന്ന് വാ അതൊന്നടു പ്പത്തെ അത് വേറെ തന്നെ ഒന്ന് അട്പ്പത്ത് വെച്ചിട്ട് വ നല്ലോണം കട്കും കരിവേപ്പിലെക്കെ ഇട്ട് നല്ലോണം ഒന്ന് വറ്ത്തിട്ട് വറവ്ടും വറവ്ട്ടിട്ട് ഒന്ന് വറ്റിക്കുന്നിട്ട് എന്തെങ്കിലു അട് പ്പ്ള്ള പാത്രത്തിലട്ച്ചിട്ട് മൂടി കൊറേ നേരം വെച്ചാ അത്ങ്ങനെ വെള്ളം വറ്റിട്ട് ഒണങ്ങി ക് ട്ടും ഉപ്പേരി പോലെ കിട്ടാ അപ്പൊ കയ്ക്യൻ നല്ല ടേസ്റ്റേരിക്യും
ആഹ് ശേരി
ആഹ് ഞാനങ്ങനെ കഴിക്കില
ആഹ് പിന്നെ ദോശക്കെ ഉഴ്ന്ന് ദോശ ണ്ടാക്കും
ആഹ് ദുഴിന്ന് ദോശേ ഇഡലി ദോ സാദാ മറ്റേ അരിന്റെ ദോശ ഒക്കെണ്ടാക്കും
ആഹ് അരിന്റെ ദോശ അരിന്റെ ദോശ എങ്ങനെണ്ടാക്കങ്ങള് അരി പച്ചരി അര്ച്ചിട്ടോ അയിന്റട്ത്ത് വേറെ തേപോലെ ഞാനോരാക്ക് കോളിത ഓരും പറ പച്ചേരി അരച്ചിട്ട് ഓര് ഉപ്പ് മാത്രട്ടിട്ട്
ആഹ്
ദോഷണ്ടാക്കും അപ് ഞാൻണ്ടാക്കേയില്ലത്വരെ അപ്പൊ ഓര് ന്നോട് പർഞ്ഞു ഓരയ്ന് ചട്ട്ണിയു ണ്ടാക്കും അങ്ങനെ
ആഹ് ചട്ട്ൺ നല്ല ടേസ്റ്റാണത് പ ച്ചേരില്ലേ അത് രാത്രി വെള്ളത്തിൽട്ടക്കും രാത്രി തന്നെ ട്ടണംന്നൊന്നുല്ല ഒരു മണിക്കൂർട്ടച്ചാലും മതി ഞങ്ങള് രാത്രി ഇട്ട് വെക്കും ന്നിട്ട് രാവിലെ ലേശം ചോറ് നിർബന്ധോന്നുല്ല ലേശൊന്ന് സോഫ്റ്റാവാംവാണ്ടിറ്റ് കൊർച്ച് ചോറ് പിടീ ചോറും ഉപ്പുഇട്ടിട്ടരക്യും ചെലര് തേങ്ങ്യക്കെഇട്ടോടുക്കു അര ക്യുമ്പോ ടേസ്റ്റ്കൂടാന് ന്നിട്ട് നല്ലൊണോന്ന് അര അര്ഞ്ഞേന്റെഷം പാകത്തിന് വെ ള്ളോയ്ച്ചിട്ട് ക കല്ലിലൊയ്ച്ച് ചൂടാ നല്ല ടേസ്റ്റാ ചട്ടിനി ഉണ്ടാക്യ വയങ്കര ടേസ്റ്റാ
അത് പിന്നെ ഗെ വെച്ചേക്കുമ്പോന്തോ പോലെ ആവോ ഒറപ്പ്ക്കോ
ഇല്ലല്ല ഞാൻന്നാ വിളിക്യാട്ടോ ഞാൻ വിളിക്യന്നാല് ആഹ് ശരി ആഹ് ശരി